ആഹ വലയ്ക്കുമുസ്സലാം
എന്തൊക്കെയണ്ട് വിശേഷം എന്നെ ഭക്ഷണം കഴിച്ചോ ഉം നേരത്തെ കഴിക്കണ്ടാവലോല്ലേ
കൊർച്ച് കഴിയും ഒരു ഒമ്പത് മണി ഒമ്പതരക്കാവും
ആഹ് ആഹ് ആഹ ഞങ്ങളും ങ്ങനെത്തന്നെ
ആഹ പിന്നെ ഇത് ത് എന്ത ഒക്കെ പറയേണ്ടത് എന്താണ് തിന്റെ ടാസ്ക്ന്ന് നിക്ക് മനസ്ിലത്
അ ആഹ ഞാൻ ശരിയ്ക്ക് അ പി പിന്നെ പിന്നെ വേറെ കോൾ ചെയ്തിട്ട് പറഞ്ഞ തരേ എനിക്കക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ അതില് അ അ വരും നമ്മക്ക് പിന്നെ ആ സമയത്ത് അതിനെ പറ്റി ഇതിൽ നമ്മൾ സംസാരിക്ക ൻ പാടില്ലാന്നാ
ആഹ ആഹ് ആഹ പിന്നെ എന്താണ് അൻ
ആ സ്ഥലം പറയാനൊന്നും പാടില്ല
അതെ കുട്ടികളൊക്കെ കുട്ടികളൊക്കെ പഠിക്കാൻ പോയിട്ടരിക്കയാണ്.
ആഹ വ്ട്ടിലില്ലേ
ഉം ഒരാളള്ളോ മൂത്താ ആള് മാത്രേ ഉള്ളോ ഉം രണ്ടാള് മൂന്നാള് രണ്ടാള് പഠിക്ക്ണോട്ത്താണ് അഹ്‌ കുട്ടികന്നെ
ആഹ ആഹ ശരി ഉം ആഹ ആഹ് നിക്ക് നാലാള് മൂന്നാാണ് ഒരു പെണ്. ചെറുത് പെണ് ആഹ വല്യോള് രണ്ടാളും പിന്നെ ഹോസ്റ്റലിൽ തന്നെ മറ്റേ ര രണ്ടെണ്ണം ഇവിടെ ണ്ട്
എവിടെയാണ് എ എവിടെ ഹോസ്റ്റലിൽ പഠിക്കണത്
ഒല് പട്ടാമ്പ്യ
ട്ടാമ്പില്ല്ലേ എന്റെ രണ്ടാമത്തവന് കൊപ്പത്താണ് പട്ടാമ്പികൊപ്പം മ് വാഫി കോളേജ് ആണ് ധാർലത്ത് ഫാല് വാഫി കോളേജ് ഇല്ലേ ആ അവിടെയാണ് ഡിഗി ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ് പഠിക്കുന്നത്.
ആഹ ശരി ആ ശവാ എന്റെ വെല്ട്ടി പ്ലസ് വണ്ല്ലാ ഉം പ്ലസ് വണ്ണിലേ ചേർത്ത് മറ്റേ രണ്ടാമത്തോ എട്ടാം ക്ലാസ്സില് മൂന്നില് മൂന്നാമത്തോ മൂന്നില് ചെറുത് പെണ്ണ്എ യു കെ ജി
ആഹ് ചെറിയ മക്കളുണ്ടല്ലേ നിനിക്ക് ചെറിയ കുട്ടികളൊന്നുംല്ല നിനിക്ക്െ എന്റെ ചെറുതന് പ പതിനഞ്ച് വയസ്സാണ്
ആ എന്റെ രണ്ടാമത്തിനാണ് പത് പതിനഞ്ച അല്ല പതിനാല്
ഉം ഉം ഉം പിന്നെ വീട്ടില് വീട്ടില് ഉമ്മപ്പൊക്കെ ഉണ്ടോ
ആ ഈ ഹസ്ബൻഡിനും ഇ മളോ ഇപ്പം മരിച്ചതെപ്പല്ല എന്റെ വീട്ട ലിന്റെ ഉപ്പ മെച്ച് ഉമ്മണ്ട്
ഉം ഉം
ഇ എന്റെ വീട്ടിൽ പത്ത് മക്കളുണ്ട് വര ആറാണുനാല്പെണ്ണ് ഞ ഞങ്ങള് എന്റെ വീട്ടില് നാല് നാലല് കുട്ടികളാ മൂന്ന് പെണ്ണുംഒരാണ്
ആ ശരി എന്റെ വീട്ടില് പത്ത് മക്കളാണ് എന്റെ എന്റെ വീട്ടില് ആ ഉ്മാക്ക് പത്ത് മക്കളാണ് അതില എട്ടു പെണ്ണും രണ്ടാണ്ണും അലി ഏഴാമത്തതാണ് ഞാാന് ഉ രണ്ട് ആൺകുട്ടികൾ അനിയത്തി താഴേണ് ഉം ചെറുതല്ലടികല്യാണൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. ആഹ നിങ്ങ ഞങ്ങളൊക്കെ താഴെയാണ്
ഉ എട്ട് പെൺകുട്ടികളും ഉണ്ടായിരുന്നു രണ്ടാംകുട്ടി
ആഹ ആഹ ഉണ്ടാട്ട ഉപ്പല്ല ഉപ്പ മരിച്ച് ഇപ്പം മാരിച്ചിട്ട് പതിനാല് വർഷം പതിമൂന്ന് വർഷം ഉ പിന്നെ ഇവിടുത്തെ ഉമ്മാക്ക് ആ ഒമ്പത് മക്കളാണ്
ആഹ ശ അശ
മക്കള് അഞ്ച് പെണ്ണും നാല് ആണും ഉം അതില് ര ഒരാള് രണ്ടാള് മരിച്ച് ഒരാണ് ഒരു പെണ്ണും മരിച്ച് മരിച് ഉമ്മീം മരിച്ചു
ആ വാപ്പണ്ടോ
ഇല്ല ഉപ്പല്ല ഉപ്പ ഏതോ കാലത്ത് മരിച്ചിട്ട്ത്രെ
ആഹ ആഹ ശരി ആഹ
ആപ്പ ഉമ്മ ഉ മമ്മ മരിച്ചു അമ്മ മരിച്ചിട്ട രണ്ട വർഷം കഴിഞ്ഞിട്ടുള്ളു
ഉം ഇങ്ങളമ്മ മരിച്ചോ
ഇല്ല ഇല്ല ഇൻറ ഉമ്മ ഉണ്ട് ഇന്റെ ഉമ്മ മഹയാത്തിലുണ്ട് ഫോട്ടോ ഒക്കെ കണ്ടിട്ട് ഉണ്ടാകും വിചാരിക്ണ് സ്റ്റാറ്റസ് ഒക്കെ വെച്ചിട്ട്
ആ ഞാന് കണ്ടിട്ടുണ്ടാവും ഉ ആഹ ശരി പെരുന്നാൾ കേൾക്ക എവിടെ ട്രിപ് ഒന്നും പോയില്ലേ
ഉം ഞാനങ്ങ അങ്ങളെ അങ്ങനന്നും പോവൂല ഇക്ക വന്നാല് മാത്രമേ പോവോള്ളൂ
ഇക്ക എവിടെ
ഗൾഫില് ഒമാനില് മസ്കറ്റില് അന്റെ ഹസ്ബൻറ് എവിടെയാണ്
ഒര് നാട്ടിലുണ്ട് ഉം ഞങ്ങള് ഇ കഴിഞ്ഞ പെരുന്നാക്ക് ങ്ങനെല്ലാടും മൈസൂര് ബാംഗ്ലൂര് അങ്ങനെയൊക്കെ പോയി എന്ത് ഇതോ ഇത് ഇങ്ങനെ അറിയാതെങ്ങനെ ചെയ്യണതാ അ അതിനൊന്നും പറ്റി ഇഷ്ടല്ല ഭയങ്കര എതിർപ്പാണ് ആ അവമ്മളൊരു സ്റ്റാറ്റസ് വർക്കുമ്പം തന്നെ ഭയങ്കര പിന്നെ പ്രശ്നാ ഓളരു സ്റ്റാറ്റസും വർക്കും ഒക്കെ ഏത് നേരം ഫോണിലാ അതിണ്ടാകുമ്പോ ഞാൻ ഫോണ് എടുക്കുലാ
ആഹ ശരിയാണ് ഉ അല്ലാരും കാര്യ അങ്ങനെ തന്നെയാണ് ഇ മിക്ക നാട്ടീ അ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുള്ളൂ
ആഹ ആഹ അതുകൊണ്ട് വല്യ പ്രശ്നം ഉണ്ടാവുലലെ അല്ലെ ഉ വസായ വീട്ടിലുള്ള സമയത്ത് ഞാന് യൂസ് ചെയ്യൂല
ആഹ ഞാൻ വേറെ ആരോ ഒരാളോടും ഒരാളോടും മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞ തണിഞ്ഞ് സാക്കാഡസും സേവാപ്പും ഫൻസോപ്പയും മാത്രേ ഞാൻ എടുക്കുള്ളോ വേറൊന്നും ഞാൻടുക്കൂലക്ക വന്ന് കഴിഞ്ഞതൊക്കെ ഞാൻ കളയന്ന് പറഞ്ഞ തന്നു അപ്പ അവള് ചിരിക്കാ
പിന്നെ മറ്റേ ഹ ഒരു ഇതുണ്ടല്ലോ വേറെ എന്താപ്പ ഒരു വേറൊരു സംഭവം ണ്ട് വാട്സാപ്പിൽ ഞൻത് സ്ക്രീൻഷോട്ട് ഇണ്ട് അങ്ങനെ ആക്കി വെച്ചാൽ മതി ഈ ആപ്പ് പിന്നെ ആപ്പുകളൊക്കെ അതേപോലെ വാട്സആപ്പ് ചാനല് വേറെടത്തക്ക് മാറ്റിയ ചാനലല്ല വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രപ്പുകള് അപ്പ അറിയൂല ഉ ഗ്രൂപ്പ് അതിറെ ഹസ്ബൻഡ എന്നാലും നോക്കൂട്ടോ എല്ലാ ക കണ്ണനാണ് ആഹ അത്കണ്ട് ഡിലീറ്റ്
ഫോൺ ഹാങ്ങ് ആവാണ്
ആ ഡിലീറ്റ് ഡിലീറ്റ് ചെയ്താ മതി
ഉം ഉം ഉ
കേട്ടോ ഞാന ആ സമയം നോക്കണ നമ്മളെ
നമ്മൾ എവിടെ മുപ്പതിനനാണ് സംസാരിച്ചത്
ഏഴ് മുപ്പ് ആഹ ആ ആ അപ്പൊന്ന് ഏഴ് നാല്പത്തഞ്ച് ഇല്ല ആയിട്ടില്ലല്ലോ സമയറ്റില്ല ആറിന്റ്റാണ് ഇതില് കാണിക്കണ ഉ ആഹ മൻസോപ്പന്നെ എന്താ എന്നിട്ട്
പി പിൻസോപല് നമ്മള് റീചാർജ് ചെയ്താല നമ്മക്ക് ക്ക് പതിനേഴുറു നാല്പ്പത്തഞ്ചച് ദസം കിട്ടുണ്ട് ഒരു റീചാർജും വല് പിന്നെ സ്പിന്ന ചെയ്യണണ്ട് ഡെലി സ്പിൻ ചെയ്യണണ്ട്
പിന്നെ എനിക്ക് കിട്ടണില്ലല്ലോ ഞാൻ ആ കള ആ പിന്നെ ആപ്പന്നെ കളഞ്ഞു ഞാ മുത്തല എന്താണ് മുത്തലിബ്
ആഹ ഇന്നോട് പറഞ്ഞി എന്നോട് പറഞ്ഞി അവന് ആ കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേർത്തിയത്
ഉം ഉ ചേർത്ത്ു ഓനന്നെ ഓനന്നെ പൈസ എടുത്ത്ു ഞാൻ വേണ്ടന്നൊ നോൻെ പൈസെടുത്ത് ച ചേർത്തിയത് പിന്നെ ഞാൻ കൊറെേ ആൾക്കാരോട് ച ക ചോദിച്ചു പൈസ എന്തന്റെ കാര്യം പറയുമ്പോ എല്ലാരും ബേക്ക്
ഞാൻ രണ്ട ലക്ഷം മീഡ്രോ ചെയ്തിട്ടാ ഉം അഞ്ഞൂറിച്ച
ആഹ് ശരിയെന്നാ
ഞാ ഞമ്മളെ ഞമ്മൾ പിന്നെ എന്താണ് എത്രോ പേർക്ക് ഞമ്മ - റീചാർജ് ചെയ്തു കൊടുക്കാം വീട്ടല് എത്ര പേരുണ്ട് അവർക്കും റീചാർജ് ചെയ്ത് കൊടുക്കാം
ആഹ് ആഹ് ഗൂഗിൾ പേയിൽ ചെയ്യാണെനു പകരം ഇതി ചെയ്യാം അല്ലെ
ആ ഇതില് ചെയ്യാം ഇത് ചെയ ചെയ്യണോ ന്തെങ്കിലു നമുക്ക് അയിനുള്ള വരുമാനം കാണുള്ളൂ നമ്മൾ ഗൂഗിൾ പേ ചെയ്താ മക്ക് ഒന്നും കിട്ടില്ലല്ലോ. അപ്പ ഇതികൂടെ ചെയ്യുമ്പോ അമ്മക്ക് പ ഇഞ്യാണ് ഉർപ്യ കിട്ട്ണ്ടൊരു ഇരുന്നൂറ്റി തൊണൂറ്റി ഒമ്പത് റീചാർജെയ്താലെന്നെ പ
അയിന് ഞമ്മളാദ്യ ഈ പിന്നെ ആപ്പിൽക്ക് പ പൈസ കേറ്റണ്ടേ?
ആഹ് പ്പിൽക്ക് പൈസ അത് റി ഇതിലുണ്ടല്ലോ വീഡിയോല്ണ്ടല്ലോ അ വീഡിയോ കണ്ട് കഴിഞ്ഞ മനസിലാവു ആഹ് ന്നാ ഇന്നോടൊന്നും ചോയ്ക്കാര്ന്നില്ലേ? ചെയ്യാനും ഞാൻ ഒ ര് ഒരാളെ ചേർത്തിന്റെ സഫൂറാനെ അപ്പൊ ഒരു സുഖല്ലാത്ത പെൺകുട്ടിയണോ സഫുറ അഹ് ചേർന്നിട്ട് അയിന് ഞാൻ ചേർത്തിട്ടുണ്ട്. അയിനെ സേവാപ്പിലും ചേർത്തിട്ടുണ്ട്. അപ്പൊ അയ്ന് റ് റീ റീചാർജ് ചെയ്യാനൊക്കെ മനസ്സിലായി. അഹ് ഞ് വീടിയോക്കെ നോക്കിട്ട് പഠിച്ചിണ്ടത്. അപ്പൊ അതോണ്ട് കൊഴപ്പല്ല ആഹ് ആഹ് പൂറ കാണാക്കല് ആഹ് വയ്യാത്തൊരു കുട് ട്ടിന്നത്. കല്യാണന്നും കഴിഞ്ഞിട്ടില്ല. പാവം പെൺ കുട്ടി ഇല്ലല്ല അയിന് കുട്ട്യേള്ല്ല.
ഇല്ലേ നം പിന്നെ ആര് ആരെ സ്റ്റാറ്റസാണ് വെക്കുന്നത്. കുട്ട്യേൾതൊക്കെ
ന്തെങ്കിലൊക്കെ സ്റ്റാറ്റസ് വെക്കാഉ അതിന് കല്യാണം കഴഞ്ഞിട്ട്ല്യ. അഹ് വീൽ ചേർ വീൽ ചെ ആഹ് വീൽ ചേറുംമ്മലാണ് അത്.
ആ ഞാൻ കണ്ടക് ണ് മോൾളായിന്റെ ഫോട്ടോ വെക്കല്ണ്ട്. അയിന്റെ ടേല് കുട്ട്യേളെ ഫോട്ടോക്കെ വെക്കും. ഞാൻ വിചാരിച് ന്ന അയ്ന് ട്ട്യേളേയ്റ്റ് അയിനും കുട്ടിണ്ടായിരിക്കും. ആഹ് അതാവും ആഹ് ശരി പാവാണല്ലോ
ഉം
അ
പിന്നെ ആ ആരൊക്കെ വിളിക്കട്ടെ വിളിക്കട്ടെന്ന്ങ്ങനെ ചോയ്ക്ണ്ട് പിന്നെണ് നിന്നായിറ്റല്ലെ പ്പോ പരിചയള്ളത്
ആ ആ ഞാന്പ്പോ ഇന്നിപ്പോ ഒരു മൂന്നാല് കോള് വിള്ച്ച് പിന്നെ വേറെ ആ എല്ലാരും പ്പം ഫ്രീ ആണോ ച്ചാ ഞാനൊരു വട്ടം ഫ്രീ ആ ഫ്രീ ണ്ട്ന്ന് എഴുതി വിട്ടത് കാ ര്ണം ഒരു അഞ്ചെട്ടണം ഒന്നിച്ച് വന്ന് പിന്നെ ചോയ്ച്ചു അപ്പൊ ഓരതൊക്കെ കോള് അറ്റന്റെയ്തു തു അല്ലാതെ ഇന്റെ കോള് പിന്നെ വിളിക്കാൻ ഇതുവരെ സമയം കിട്ടിട്ടില്ല അയ്ന്റെ എടേല് പിന്നെ ഹസ് ബന്റ് ഏ ഞമ്മളെ പണീം നടക്കണ്ടേ
ആ ശെരിയാണ് പകല് വിളിക്കാ പകല് ൻക്ക് റെസ് റ്റൊ റെസ്റ്റാണ് പകലൊന്നും അങ്ങനെ പ പണിയാള്ല്ല
ആ അത് ശെരി ആ പിന്നെ
സമയായോ
ആയിക്കോട്ടെ ഞാന് കട്ടാക്കട്ടേ ട്ടോ ഒമ്പതെ അയ്മ്പത്താറ് അയ്മ്പത്തേഴൊക്കായി
ഉം ഉം ശെരി ന്നാട്ടോ